ആ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖം തന്നെ ഞാനിവിടെ ഹോസ്റ്റലില് നിക്ക ആഹ് ഫുഡ് ക കഴിച്ചിട്ടില്ല ഇ ഞാൻ പഠിക്കുന്നത് ഒക്കിപ്പേഷണൽ തെറാപ്പി
ആഹ് ഹ ഹ ആഹ് കൊറച്ച് കേട്ടിട്ടില്ല
ആഹ് അത ആരും കേട്ടിട്ടില്ല അങ്ങ
എ എന്തിനെ എന്തിനെ പറ്റിയാണത്
എന്ന് പറഞ്ഞാ നമ്മൾ ഈ ഫിസിയോതെറാപ്പിയില്ലേ ഫിസിയോതെറപ്പി ഒക്കെ പോലെ ബന്ധപ്പെട്ടൊരു കോഴ്സ്
ബന്ധപ്പെട്ടൊരു കോഴ്സ ആഹ് ഹ ഹ ഹ ഉം എത്ര എത്ര വർഷത്തെ കോഴ്സണത്
നാലര വർഷം
നാലര വർഷം ആഹ് ആഹ് അതെങ്ങനെ നീറ്റ് അടിസ്ഥാനത്തിലാണാ അതെ അല്ലാതണാ
റ്റ് എഴുതിയിട്ട് നീറ്റ് പാസാവണം എന്നാലേ ഉള്ളൂ ഇതിന് അഡ്മിഷൻ കിട്ടുള്ളൂ
അഡ്മിഷൻ കിട്ടത്തോള് ആഹ് ആഹ് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുമ്പോ ബീഫാമ് അങ്ങനെ അതൊക്കെ കിട്ടിയതിന് ശേഷണോ ഇതിന് അഡ്മിഷൻ
ഇല്ല ഇതിന് നമുക്കിപ്പം കേരളത്തില് നോക്കാണെന്നുണ്ടെങ്കില് കോളേജസ് ആകെ മൂന്നെണ്ണയുള്ളൂ അതില് രണ്ടെണ്ണം ഇതേവ ഇതുവരെ എൽ ബി എസ് വഴിയായിരുന്നു ഞാനിപ്പ ചേർന്ന ഞാനിപ്പോ മൂന്നാം വർഷ അപ്പൊ ഞാനൊക്കെ ചേരുന്ന സമയത്ത് എൽ ബി എസ് വഴി നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാ മാർക്ക് നോക്കിയിട്ടായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷമാണ് ഈ നീറ്റ് നിർബന്ധാക്കിയത് അതിനുശേഷം ഇപ്പ നീറ്റ് നീറ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ കോളേജുകളിലേക്ക് പ്രവേശി ലഭിക്കുന്നെ അതല്ലാണ്ട് പിന്നെ ഒരു പ്രൈവറ്റ് കോളേജ്ണ്ട് അതില് ജസ്റ്റ് നമ്മള് നീറ്റ് പാസായിട്ടുണ്ടെന്നുണ്ടെങ്കില് അങ്ങനെ കേറാം അങ്ങനെയാണ് ഇവിടെ ഈ തമിഴ്നാട്ടിലാണ് ഞാൻ പഠിക്കുന്നെ തമിഴ്നാട്ടിലും ഏഹ് പിന്നെ കർണാടകത്തിലൊക്കെയാണ് കൊറെ കോളേജസ് ഉള്ളത്
കോളേജ് ഉള്ളത് ആഹ് ആ ആ ആ ആഹ് ഇതിപ്പോ മൂന്നാമത്തെ വർഷം അല്ലേ
ആഹ് ഇനി അടുത്ത മാസം പരീക്ഷ ഇന്ന് പരീക്ഷന്റെ ഡേറ്റ് വന്നു അടുത്ത മാസം പതിനാലാതി തൊട്ട് പരീക്ഷയ
ആ ഹ ഹ ഹ ആഹ് അതിന്റെ ഇടയ്ക്കും ഇതും ചെയ്യുന്നതല്ലേ ക്കും കൂടെ ഉം ഉം പിന്നെനി ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് ലേറ്റ് ആവോ
ആഹ് ഞങ്ങളിപ്പം നാളെ ബാംഗ്ലൂര് പോവാ അപ്പൊ അതായിട്ട് ഒരു അവിടെ ഒരു ഇത് ഇ ത് ഞങ്ങള് പഠിക്കുന്നത് ബന്ധപ്പെട്ടിട്ട് തന്നെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവാ അപ്പൊ അതിന് കൊറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പം വീട്ടിലെത്തി ട്ടേള്ളു ഇനി രാത്രിത്തേക്കുള്ള ഭക്ഷണണ്ടാക്കണം അത്ണ്ടാക്കി
ആഹ് നിങ്ങള് നിങ്ങളുണ്ടാക്കി കഴിയ്ക്കുവാന്നൊ അല്ലാതെ ഹോസ്റ്റലീന്ന് തരത്തൊന്നൂല്ലേ
അഹ് ഹോസ്റ്റൽല്ല് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റൊരു കൂ ട്ടുകാരിം കൂടെ പൊറത്തേക്ക് റൂമെടുത്ത് മാറി
മാറി അഹ് അഹ് അഹ് അങ്ങനെ ആഹ് ഹാ എന്തായാലും കേക്കാത്തൊരു കോഴ്സിനെ പറ്റി കേട്ട് ഇഞ് ആരോടെങ്കിലു ഒക്കെ പറയാലൊ ഇങ്ങനെ ഒരു കോഴ്സ് കൂടി ഉണ്ടെന്ന്
ആഹ് ഇത് നല്ല കോഴ്സണ് ട്ടോ ഇപ്പം നല്ല ഹൈ സ്കോപ്പ്ള്ള സാധനാ എന്താണെങ്കിലും ജോലി ഒറപ്പാ പഠിച്ചെറങ്ങിയാല്
ക്ക്‌ അഹ് അ പം കോഴ്സിന്റെ പേരെന്താ ഒന്നും കൂടെ പറഞ്ഞേ
ഒക്യുപേഷണൽ തെറാപ്പി
ഒക്യുപേഷണൽ തെറാപ്പി ആഹ് അന്നേരം ഫിസിയോതെറാപ്പിയുടെ അതേ ഇത് തന്നെ
ആഹ് അഹ് അത് അല്ല ഫിസിയോതെറാപ്പിനേക്കാളും നമുക്ക് സാലറി കൂടുതൽ കിട്ടും
കൂടുതല് കിട്ടും അഹ് ആഹ്
ച്ച് പഠിച്ച് എന്റെ സീനിയേഴ്സൊക്കെ ഇപ്പം എന്റെ ഫിഫ്ത്ത് ഇയേഴ്സ്ണ്ട് ണ്ടല്ലോ അപ്പം എന്റെ സീനിയേഴ്സിന്റെ സീനിയേഴ്സ് ഇപ്പ പഠിച്ചെറങ്ങിയവര് അവരൊക്കെ ഇപ്പ ജോലിക്ക് കേറിയപ്പം അവര് ക്ക് ഏറ്റവും കൊറഞ്ഞ സാലറി എന്ന് പറയുന്നേന്നെ മുപ്പത്തഞ്ച് നാല്പ്പതാണ്
ആഹ് അത്രയും കിട്ടുന്നുണ്ടല്ലേ അഹ് അഹ്
സന്റേജ് അതും ജസ് റ്റ് ഈ ഡിഗ്രി മാത്രണ്ടായിട്ട് പി ജി പോലുഅല്ല ഡിഗ്രി മാത്രം പാസ്സാവുമ്പം തന്നെ അ ത്രയും പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതിന് അനുസച്ചും പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പം നമുക്ക് അതിലും കൂടുതൽ കിട്ടും നമ്മക്കെന്നെ ഒരു ക്ലിനിക്ക് ഇടുവൊ അങ്ങനെയൊക്കെ ചെയ്യാം
ആഹ് ചെയ്യാം ഉം എന്റെ മോൻ ബി എസ് സി നഴ്സിംഗ് പഠിയ്ക്കുന്ന്
ആഹ് ഹാ അതെവിടെയാ
ആഹ് അത് സ്ഥലപേരൊന്നും പറഞ്ഞൂട കേരളത്തില് തന്നെയാണ് കേരളത്തിലാണ് കേരളത്തിലാണ്
ആഹ്
അങ്ങനെ അവനും അവനും ഇപ്പം മൂന്നാമത്തെ വർഷാ
ഓഹോ
അഹ് അഹ് ആഹ് മോള് സി എക്ക് പഠിയ്ക്കുന്നു ആഹ് ആഹ് അവള് ഫൈനല് എഴുതുന്നു അങ്ങനെ വല്യ മക്കളാണ് എന്തറിയൊ എൻ്റെ മോന്റെ പ്രായായിരിക്കും മോക്ക്
ആഹ്
അവന് ആഹ് അവനും ഇപ്പം തേടിയറാണ് നഴ്‌സിംഗ് ആഹ് പിന്നെ പിന്നെ വീട്ടിലൊക്കെ പോവാറുണ്ടോ എല്ലാരെയൊക്കെ കാണാറ്ണ്ടോ
ആഹ് കാണാറൊക്കെയുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസംവടെ മൂന്ന് ദിവസം മുഹറം ഒന്ന് അങ്ങനെ പിന്നീട് ശനീം ഞായറും ഒരുമിച്ച് വന്നപ്പം മൂന്ന് ദിവസം ലീവും കിട്ട് ലീവ് കി
അഹ് അഹ് എങ്ങനെ ട്രെ ട്രെയിനിലല്യേ പോന്നത്
ട്രെയിനിലല്ല ഞങ്ങള് ട്രെയിനിലും പോവും ബസ്സിലും പോവും അങ്ങനെ എന്താ കിട്ടണ്ച്ചാ അയ്ല് കേറി പോവും
കേറി പോവും ഹും ഹും
ഉം ട്രെയിന് ഭയങ്കര തെരക്കായിരിക്കും നമ്മള് ബുക്ക് ചെയ്യാനൊന്നുള്ള ഒരു അവസരം കിട്ടില്ല കാരണം ബുക്ക് ചെയ്യണം ന്നൊക്കെണ്ടെങ്കില് ര് മൂന്ന് മാസം മുന്നേ ബുക്കെയ്യണം
ഉം ഹും ഹും എന്നാ എന്നാ അവധി കിട്ടുന്നേ അറിയാൻ പ റ്റത്തില്ലല്ലേ ആഹ്
അതെ ഇപ്പ ബുക്കിംങ്ങ് എന്തായാലും നടക്കില്ല പിന്നെ നിന്ന് തൂങ്ങിപ്പിടിച്ചൊക്കെ പോണ്ടിരും പിന്നെ ബസ്സ് ബുക്ക് ചെയ്യാം അങ്ങനെ ബസ്സ് ബുക്ക് ചെയ്തിട്ട് പോവും
ആഹ് ബസൊക്കെ ഇഷ്ടം പോലെ കെടക്കുല്ലേ ഇപ്പൊ
അതെ ഹ
പിന്നെ എന്തരാ പിന്നെ യാത്രകളൊക്കെ ഇഷ്ടവാണോ പിന്നെ സിനിമ അത് സിനിമ എല്ലാം ഇഷ്ടവാണ് ഗേ എല്ല ഓ അതൊക്കെ എന്നെയുണ്ട് ആഹ് അത്യാവശ്യ അത്യാവശ്യം തിയേറ്ററുകളിലെല്ലാം പോയി കാണും
ഉം
മക്കള് അപ്പം വരുമ്പോഴായിരിക്കും മിക്കവറും കൂടുതൽ പോകുന്നത് അതല്ലെങ്കിൽ അവ അവിടന്ന്ങ്ങ് പോകും അപ്പോ ഞങ്ങളെല്ലാം കൂടെ ഇവിടന്ന്ങ്ങ് പോകവും ആഹ് അത് കാരണം സിനിമ എല്ലാം മി ഒരു ഒരുവിധം നല്ല സിനിമയന്ന് പറയുന്ന എല്ലാം കാണാറുണ്ട് പിന്നെ ച ചെല ചെലതൊന്നും കൊള്ളത്തിൽ ച്ച ഓ റിവ്യൂ വരുവല്ലോ കൊള്ളത്തില്ലാന്നരു തോ പറച്ചില് വരുമ്പോഴതിന് പിന്നെ അത് പോവാറില്ല പക്ഷെ നല്ലതാ എന്ന് പറയുന്നത് പോയി കാണാറുണ്ട് ആഹ് ആം ആഹ് ആഹ്
അധികം ഇങ്ങനെ പ
ആഹ് ആഹ് ഹഹ ഹാ
എൻന്റെ അനിയെ ന് പറഞ്ഞ പോലെ അവൻ ഇവിടെ ബാംഗ്ലൂര പഠിക്കുന്ന അപ്പം അവന് ഈ ഇങ്ങനെ ഫ്രണ്ട്സിൻന്റെറെ ഒപ്പം ഫുള്ള് സിനിമയ്ക്ക് പോവും അവിടന്നോ അല്ലെങ്കിൽ ന ട്ടില് വന്നാലാണെങ്കിലും നാട്ടിൽ ഞങ്ങളപ്പം നിക്കില്ല എവിടേക്കെങ്കിലുംക്കെ കറക്കവാ ഫ്രണ്ട്സിൻന്റെപ്പം
പോയിക്കൊണ്ടിരിക്കും പിന്നെ ആംപിള്ളേര് ആല്ലാം ഇങ്ങനെല്ല ആംപിള്ളേര് കറ കറ കറങ്ങാൻ ഇഷ് വിട പിള്ളോരണല്ല പെപിള്ളേര കണക്ക് വീട്ടില അടച്ചിരിക്കുന്നതന്നും അവർക്ക് അത്ര പിടുത്തമുള്ള കാ ര്യ വല്ല അവർക്കൊക്കെ എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം
പക്ഷെ എനിക്ക് വീട്ടുകാരന്നുള്ളരു ബോധഉണ്ട് അവനത് ഇല്ല അതാണ്
കഞ്ഞ പിന്നെ ബോധം പോവും പിന്നെ വീട് എത്തുമ്പോഴായിരിക്കും ആഹ് എന്റെ വീടാ നീന്തിക്കുന്നത് പിന്നെ ഉം കാ ക്ലാസ്സിൽ എത്ര കുട്ടികള്ണ്ട്
ഞങ്ങളെ ക്ലാസ്സില് അമ്പത് പേര്
അമ്പത് പേര് ആഹ് ആ അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ എങ്ങ ണ് ഈ ഫിസിയോ തറാപ്പി ചെയ്യുന്നതിനൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഡെമ്മി വെച്ച് പഠിപ്പിക്കുവോ അതെ അല്ലാതെ ആൾക്കാരെ വെച്ച് ജയിപ്പികൊ അതെങ്ങനെയാണ്
പോസ്റ്റിംസ് തരുന്നുണ്ട് പ്പം നമ്മളി പോസ്റ്റിങ്ങിന് പോകണ സമയത്ത് ഈ രോഗികളെയൊക്കെ കാണുമല്ലോ അപ്പം അവരുടെ മേലേന്ന് നമ്മൾ തെറാപ്പി കൊടുത്തിട്ട് പഠിക്കും.
പഠിക്കും ആഹ് ഹ ഹ
പിന്നെ ഈ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ആറു മാസം ഇന്റേൺഷിപ്പാ. ഇപ്പ ഈ ഇന്റേൺഷിപ്പിനാണ് സത്യം പറഞ്ഞ കാര്യായിട്ടുള്ള പഠിത്തം. ക്ക നടക്കാ ആഹ് അ തുവരെ നമ്മള് തിയറിയും പിന്നെ ഈ പോ ഇപ്പോൾ പോസ്റ്റിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അധികം വിവരമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ പോയി എന്തൊക്ക്യോ കണ്ട് വരാന്നല്ലാണ്ട്. പക്ഷ് ഷെ ഇവര് ഈ നമ്മളീ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് കറക്റ്റ് എല്ലാം പഠിക്കും.
എല്ലാം പഠിപ്പിച്ചു തരും ഉംഹ്
ആഹ് അതെ.
ഉം അന്നേരം നിങ്ങള് ആസ്വദിച്ച് ചെയ്യു അല്ലേ.
ഉം ആസ്വദിക്കുമോ ഇല്ലേന്നൊന്നും അറിയില്ല പക്ഷെ ചെയ്തേ പറ്റൂ.
അല്ല ഇപ്പം ഇപ്പ മ് നിങ്ങക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാ വേണമെങ്കി ആയുർവേദ ഹോസ്പിറ്റലുകളിലും നിന്നൂടെ?
ആയുർവേദ ഹോസ്പിറ്റൽല് അതെനിക്ക് അറിയില്ലട്ടോ. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല ആരും ആയുർവേദത്തിൻ്റെ സൈഡിലേക്ക് പോവുന്നത്.
പോവുന്നത് ആഹ് ഹാ
ക്കായിട്ട് വേണെങ്കി ക്ലിനിക്കൊക്കെയിട്ട് അങ്ങനെ ചെയ്യാം.
ആഹ് ഹ അതായ
ഇത് ബന്ധല്ല്യാന്ന് തോന്നുണു.
കൂടുതലീ സ്ട്രോക്കൊക്കെ വരുന്നവർക്കല്ലേ നമ്മള് സ്ട്രോക്ക് വരുന്ന ഈ ച ബുദ്ധിമുട്ട് കൈ ചലിപ്പിക്കാനോ അവിടെ ഇവിടെ ചലപ്പിക്കാൻ ബു ദ്ധിമുട്ടുള്ളവര് അല്ലെ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത് ഉഹുംഹും. ആഹ്.
ഉ
പിന്നെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാ?
അയ്യ ഇഷ്ടം പോലെ ഞങ്ങക്ക് ഈ ആദ്യ ത്തെ വർഷം ഫുള്ള് ഈ എം ബി ബി എസ് ന്റെ അതേ സിലബസാ വരുന്നെ. ഏകദേശം ഈ അനാട്ടമിയും ഫിസിയോളജിയും അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് അപ്പോ ആവശ്യത്തിലധികം പഠിക്കാനുണ്ട് ഞങ്ങടെ ക്ലാസ്സില് കഴിഞ്ഞ വർഷ് ഷീ അമ്പത് അമ്പത് പിള്ളേരുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലാകെ പത്തൊമ്പത് പേരാണ് പാസുള്ളത്.
ആഹ് ഹ ഹ അത്രയും ടഫ് ആണ് അന്നേരം ഉംഹും അത്രയും പ ത്തൊമ്പത് പേര് ജയിക്കണമെങ്കി അത്രയും ടഫ് ആയിട്ടായിരിക്കത്തില്ല ബാക്കി എല്ലാരും പോയില്ലേ. ആണാണ് പകുതി പേര് പോലും ജയിച്ചില്ല
അത് ജയിച്ച കുട്ടിയേളന്നെ അധിക പേർക്കും ഒരമ്പ നൂറിലാ മാർക്ക്. നൂറില് അമ്പത് അമ്പത് അമ്പത് അങ്ങനെ കിട്ടാ. വളരെ എന്താ ക്ലാസ്സില് മു നാലോ മൂന്നോ നാലോ പിള്ളേർക്കൊള്ളു അറുപതിന്റെ മേലെ. ഒരു വിഷയത്തിനെങ്കിലും.
ആഹ് ഹഹ ആഹ് എങ്കിലും വിജില സി എയുടെ കാര്യം പറയുന്ന ആക്കാണ്
ആഹ് അതെ അതെ യ്യോ സി എം അതിലും പാടല്ലേ
ഓയോ അവള് കിടന്ന് കഷ്ടപ്പെടുുകാണ് രാവിലെ രാവിലെ ഇരുന്ന് ആഹ് ഒമ്പത് മണിയൊക്കെ ആകുമ്പോ ഒൻമ്പ ഒമ്പതരയൊക്കെ ആവുമ്പം ഞാൻ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് ഷോപ്പില് നാടൻ സാധനങ്ങൾ എടുക്കുന്നൊരു ഷോപ്പ് ആ ഷോപ്പിൽ പോകാൻ വേണ്ടി ഞാനും ചേട്ടൻ ഹസ്ബൻഡും കൂടെ വെപ്രാളം പിടിച്ച് എല്ലാക്കെ ചെയ്യും അപ്പോഴുതേന് അവള് വന്ന് ഹെൽപ് ചെയ്തു തരും ഹെൽപ് ചെയ്ത് തന്ന തന്നിട്ട് ഉടനെ അവള് റൂമില് പോവും റൂമിൽ പോയി പിന്നെ അവള് ചോറുണ്ണാന എണീച്ചു വരുന്നത് അതു വരെ ഇരുന്ന് പഠിത്തമാണ് എന്നിട്ടും ഇപ്പം രണ്ടറ്റം അതിന് രണ്ട് അറ്റെമ്പറ്റില് കിട്ടിയില്ല പിന്ന അടുത്ത നവംബറിൽ എക്സാം ഉണ്ട് നവംബറിൽ എക്സാം എക്സാം എഴുതാൻ പോണന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാ ഒരു വിഷയവും മൂന്ന് ഈ പണ്ട് നാല് വിഷയം ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് വിഷയേ ഉള്ളൂ ഈ മൂന്ന് വിഷയത്തിനും കൂടെ റ്റോട്ടൽ നൂറ്റമ്പത് മാർക്ക് വേണം പക്ഷെ മിനിമം മാർക്ക് ആഹ് നാപ്പത് മതി ഒരു വിഷയത്തിന് നാപ്പത് മാർക്ക് മതി പക്ഷെ
ഓക്കേ ഓക്കെ
റ്റോട്ടൽ എടുക്കുമ്പം നൂറ്റമ്പത് വേണം താനും അപ്പൊ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ കു കൂട്ടി വാങ്ങിക്കണം
അതേ
ആഹ് പക്ഷേ ‌ ഈ ഏതെങ്കിലും ഒന്നിന് മുപ്പത്തൊമ്പതായിക്കഴിഞ്ഞാ ഫെയിൽ ആവും ആഹ് അന്നരം ഫെയിൽ ആക മാത്രമല്ല ഈ മൂന്ന് വി വിഷയം എഴുതണം ഒരു വിഷയം മാത്രം എഴുതിയാ പോരാ മൂന്ന് വിഷയോം എഴുതണം അങ്ങനെ അങ്ങനാ ആഹ് അങ്ങനെ ആറ് എക്സാം ഉണ്ട് അതേപക്ഷം ബാക്കിയെല്ലാം ബാക്കി എല്ലാത്തിനും അങ്ങനെ വേണ്ടല്ലോ ആഹ്‌ പോന്ന പോന്ന വിഷയം മാത്രം എഴുതിയെടുത്താൽ പോരെ
അതെ
ആഹ് ഇതുപക്ഷെ അങ്ങനല്ല അതുകൊണ്ടാണ് കൂടുതലുവിജയ ശതമാനം ഇല്ലാത്തത്
ഉം പക്ഷെ നല്ല നല്ല പൈസ അല്ലേ ജോലി കിട്ടിക്കഴിഞ്ഞാ
ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനമാണ് ഇവർക്കുള്ളത് എട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം അത്രെ അത്രേ വിജയ ശതമാനേ ഒള്ള് ബാക്കി എല്ലാ കോഴ്സുകൾക്കും പകുതീ കൂടുതലും എമ്പത് ശതമാനൊക്കെ വിജയ ശതമാനം വരുന്നത് ഇവ ഇവർക്കാകെ വരുന്നത് പന്ത്രണ്ട് ശതമാനം ഫൈനലു ജയിക്കുന്നവര് പന്ത്രണ്ട് അല്ലാതെ ഇന്റർ ജയിക്കുന്നോര് എട്ട് എട്ട് അങ്ങനെ അങ്ങനെയാണ് ഭയങ്കര ഭയങ്കര ടഫായിട്ടുള്ള കോഴ്സാണത് അങ്ങനെ അത് അതിനാത്തെ ഓഹ് ആയാ ഓക്കെ ശരി എങ്കി ഓക്കെ